നല്ല വിശേഷം
ആഹ കാപ്പിയൊക്കെ കുടിച്ചോ
കുടിച്ചിട്ടില്ല കുടിക്കാൻ നിൽക്കുന്നുള്ളൂ
ഉണ്ടാക്കിയത്
ഇല്ല പലഹാരംക്കെ ഉണ്ടാക്കിട്ടുണ്ടെങ്കിലേ അത്ങ്ങനെ തിന്ന് തനി കൊഴുക്കുകന്നല്ലതെ ആഹ പിന്നെ മക്കള് സ്കൂള പോയതല്ല ഒരു മോന് സ്കൂൾ പോയിട്ടുണ്ട് അപ്പൊ അവൻ വരുമ്പോ ചോറാണ് കഴിക്കുക അവൻ രാത്രി ഏഴുമണിയൊക്കെ കാവും വരാന്
ആഹ ആഹ് ആഹ
ട്യൂഷനും ക്ലാസ്സും ഒക്കെ ഉണ്ടായത് കാരണം പത്താം ക്ലാസ് ആണ്
ആഹ ഹഹ
ഉം
ആ മോളും വന്നാ പത്താം ക്ലാസ് ഇപ്പല്ല വീട്ടിൽ വന്നതേഒള്ളു അവർക്ക് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടും പിന്നെ
ആഹ ഈവനിംങ്ങ് ക്ലാസ് ഉണ്ട് മോർണിംങ്ങ് ക്ലാസ് ഉണ്ട് ഒക്ക ഉണ്ട്
ആഹ മോന് ഏത് സ്കൂളാ പഠിക്കുന്നെ
ഓന് ഇവിടെ രാജാസില്
ആ സി ബി എസ് ഇ അല്ലേ ആ മോള കേന്ദ്രദ്യ
എല്ലാ സി ബി എസ് ഇ അല്ലാ ഗവണ്മെന്റ് ആണ്
ആ അത് ശെരി മോള് സി ബി എസ് ഇ ആ കേന്ദ്ര വിദ്യാലയം
ഏയ് അത് ശരി
അപ്പൊ അവള്ക്കെ ക്ലാസ്സ്ണ്ട് പിന്നെ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് രാവിലെ എട്ടരക്ക് ക്ലാസ് തുടങ്ങും രണ്ടേ മുക്കാലിന് കഴിയുന്നതാ അപ്പൊ ഇപ്പൊ രണ്ടേമുക്കാല് കഴിഞ്ഞിട്ടും അവർക്ക് ഇതെല്ലാം പഠിപ്പിച്ച് തീരണ്ടേ പരീക്ഷുമ്പോഴേക്കും അത് കാരണം കൊണ്ട അവര് അത് കാരണം കൊണ്ട് അവർ ഇങ്ങനെ ഇപ്പം മുതൽ വെച്ചാലല്ലേ പിന്നെ എക്സാം ആവുമ്പോഴേക്ക് കുറച്ചുകൂടി കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ
കൊഴപ്പില്ല ആൺകുട്ടികളല്ലേ പറഞ്ഞാലും കേൾക്കുല ആകെ കളിന്നുള്ള ചിന്ത ഉള്ളു കളി മെയിന് കളിയാണ് എന്നിട്ടുള്ള പഠനം ആഹാ ഫുട്ബോൾല്ലേ ഫുട്ബോളിന്റെ ഒന്നാം ആളാണ് അത് സ്കൂളിലായാലും സാറമാർക്കൊക്കെ വല്യ കാര്യ ടീച്ചേഴ്സ് ആഹ ടീച്ചേഴ്സിനും എല്ലർക്കും അത് എല്ലോടത്തും ക്ക ജക്കുംടുക്കുംടക്കും ഒക്ക പോണതാണ് ആ മെ മെയിൻ ഫുട്ബോൾ ആാണ് ആൾക്ക്
കുഴപ്പമില്ല കുഴപ്പമില്ല സ്പോർട്സിലെങ്കിലും
ആ അതെ ഞാൻ പറ രണ്ടും വേണം രണ്ടും വേണ്ട എന്നാലല്ലേ കാര്യള്ളൂ പഠനവും വേണം പിന്നെ രണ്ടും വേണം ഒന്ന ഒറ്റക്ക് ഉണ്ടായിട്ട് കാര്യംില്ലല്ലോ
ആഹാ സ്പോർട്സിന്റെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുവോ
ഏഹ എല്ലാറ്റിലും ഉണ്ടാവും ഫുട്ബോൾ മാത്രംന്നല്ല എല്ലാ ുണ്ടാവും ആളാദ്യം വലിയ വലുപ്പംോന്നുണ്ടായി നീരാ പിന്നെ ഈ അതാണ് ഏഴാം ക്ലാസ് മുതൽ ഈ ഒരു സ്പോർട്സിൽ പങ്കെടുത്തിട്ട് ആളുംങ്ങുടെ നീളം വെച്ചിട്ട് എല്ലാവരും പറയും ഇവന എന്തെങ്ങനെ നീണ്ടക്കണ് കാണ്ണൂരൊക്കെ ചോദിക്കും കണര ഒക്കെ ചോദിക്കും ഇവന എന്താ ഇങ്ങനെ വള വെച്ചക്കണ ഇവൻ ഇങ്ങനെ തല പൊന്തിച്ച് നോണല്ലോ ഇവൻ ആരയറ്റാണ് ഇവ ആരുല്ലല്ലോ എത്ര തോര നീളം എല്ല അവന്റെ ഫാ ഇവിടെള്ളവരാരും കുടുംബത്തിലുള്ളവരാരും അത്ര നീളള്ളവരില്ലേ അപ്പൊ പറയണ ഇത് കളിക്കാൻ പോയി നീണ്ടതാണേ
അത് അതല്ലേ നല്ലത് എന്തിനാ ഉരുണ്ടിട്ടി ഇരിക്കുന്നു
അല്ല തടി വേണന്നില്ലേ ആരോഗ്യം ഉണ്ടായാൽ മതി അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ആരോഗ്യം ഉണ്ടായാൽ മതി തടി കൂടുതൽ വേണംെന്ന ഒന്നത്
അല്ല അതാ പറഞ്ഞത് എന്ന് നീളം ഇല്ലാതെ ഉരുന്തിട്ട എന്തിനാണ് എന്റെ എന്റെ കുട്ടികൾക്കൊന്നും നിെ പുറത്തു പോയിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞങ്ങള്ൾ ട്ടേഴ്സില് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളിപ്പോ പത്ത് വർഷം ഇങ്ങനെയ അവ എൽ കെ ജി മുതൽപ്പ എവിടെയാ അപ്പൊ അങ്ങനത്തെ ൊന്നുംല്ല കളികളായിട്ടില്ല പിന്നെ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വലുതായപ്പോ പിന്നെ അതും ഇല്ല വലിയ മോള്
ആഹ് പെൺകുട്ടികളാകുമ്പോ കുറച്ച് അങ്ങനത്തനൊക്കെ ലഭ മറ്റുള്ളതിനൊക്കെ കുറച്ച് ബേക്കക്ക ആയിരിക്കും
ആഹ സ്പോർട്സിലൊന്നും അവര് അങ്ങനെ നട്ടില്ല അതാ പറഞ്ഞാ അപ്പൊ വ്യായാമം ഇല്ലല്ലോ വ്യായാമം ഒന്നും ഇല്ലല്ലോ
ആഹ
പക്ഷെ ആരോഗ്യം വന്നാൽ ബോയിലർ കോഴികട്ട പോലെ ആയിരിക്കും
ആഹ അതന്നെ വളർത്തുന്നത് കൊണ്ട് അമ്മ അങ്ങനെയണ കരുതും നമ്മള് അത് ഇങ്ങനെ ഇട്ടട്ടെ
ആഹ് നേരത്തെൊക്കെ ആണെങ്കി എക്സർസൈസും യോഗ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കായിരുന്നു പിന്നെ മാറന്നു കഴഞ്ഞാ പിന്നെ അൻസറിന് ഇല്ലല്ലോ
ആ ഇല്ലല്ലോ അവർക്ക് ഇഷ്ടല്ലേ എന്നിട്ട് ഞാൻ പറയും സ്കൂൾക്ക് വിട്ട് വരുമ്പോ തന്നെ എത്ര ടൈം എടുക്കും ച്ചിട്ടിരിക്ക ഈ കളി കണിപ്പായിക്കൂടി ലോകകപ്പല്ലേ ലോകകപ്പ് ഇങ്ങനെ വർഷത്തിലല്ലേ ഈ അഞ്ച വർഷം കഴിയുമ്പോഴല്ലേ വര ള്ളൂ നാലല് ദിവസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ വ വർഷത്തക്കന്നെ ലോകകപ്പ് ഉണ്ടാവും അതിപ്പോ ഈ വർഷാണ് അപ്പൊ അതീഈ വർഷ ആകുമ്പോള് സ്കൂളില് അതി എഴുതുണ്ട് പരിപാടി ഉണ്ട് അത അവരും എല്ലാ സ്കൂളുകാരും ഇങ്ങനെ ലോകകപ്പ്ാക്കി വെക്കുക ഓരോ ടീം മുട്ടുകാ എന്നിട്ട് അതിന്റെ കളി അവിടെ നടക്കുക അങ്ങനെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കിട്ടുന്നില്ല കേൾക്കുന്നില്ല വേറെ എന്തൊക്കെയ വിശേഷങ്ങള്ത് ഹലോ ഏ ഹലോ ചാടി യിഞ്ഞ ചായ കുട്ചോ കടി എന്ത ഇണ്ടാക്കി കേൾക്കുന്നില്ലല്ലോ എന്ത് പറ്റി